ഹലോ
ആഹ് പറി
കേക്ക്ണ്ല്ലേ?
ആഹ ഇപ്പൊ കേക്ക്ണ്ട്.
എന്താ ക്കേനി ചായുടിചോ?
ചായൊന്നും കുടിച്ചിട്ടില്ല ങ്ങള് കുടിച്ചോ?
ഇല്ല ചോറിപ്പ കഴിച്ചോണ്ട് ചായ മഗ്രിബ് നിസ്കരിച്ചിട്ട്.
ആഹ അങ്ങനെ ചായക്ങ്ങള് ഇണ്ടാക്കലേന്തെങ്കിലും കടിയൊക്കെ?
ഇണ്ടാക്കല്പറഞ്ഞാല് ഇവിടത്തെ ഉപ്പാക്ക് പിന്നെ എന്തെങ്കിലും വേണം.
അപ്പൊ ആഹ ബേക്കറി ഒന്നും പറ്റൂല?
ബേക്കറീം ചായയും വൈകുന്നേരം നാലുമണിക്ക് കേരി കുടിക്കും
ആ
പിന്നെ മഗ്രിബ് നിസ്കരിച്ചഴിഞ്ഞിട്ട് ഇവർക്ക് എന്തെങ്കിലും കഴിക്കണം ചെലപ്പം കേങ്ങ് കേങ്ങറിയൂലെ
എങ്ങനെ
മഗ്രിബ് നിസ്കരിച്ച് കഴിഞ്ഞിട്ടില്ലേ
ആ
എന്തെങ്കിലും കഴിക്കണം ചായ കുടിക്കൂ അതിന്റെ കൂടെ എന്തെങ്കിലൊക്കെ ആ ചായയും കുടിക്കും നല്ല ചായ കുടിക്കും മറ്റേത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചായ പോലെ എന്തെങ്കിലും ബേക്കറി ബിസ്ക്കറ്റോ മിച്ചറോ അങ്ങനെന്തെങ്കിലും ബേക്കറി ഉണ്ടാവൂല്ലേ ബേക്കറിം ചായിം
ആ അങ്ങനെ പിന്നെ ഇങ്ങള് മഗ്‌രിബിക്ക് എന്താപ്പം ചായക്ക് ഇണ്ടാക്കാ
ഒന്നെങ്കില് കേങ്ങറിയൂലെ പൂളാ
ആ പൂളാ
കേങ്ങ് പുഴുങ്ങേതോ ഒടച്ചതോ അല്ലെങ്കില് പിന്നെ ചേന ചേമ്പോ ചേനയോ അങ്ങനെ എന്തോ ഒരു സാധനംണ്ട് അ അല്ലെങ്കിൽ നൂഡിൽസ് പിന്നെ അല്ലെങ്കിൽ മമ്പയർ പുഴുങ്ങും ചെറുപയർ പുഴുങ്ങും കടല പുഴുങ്ങും
ഇതൊക്കെ ആ അങ്ങനത്തെക്കെങ്ങള്ണ്ടാക്കും മമ്പയർ ഇതാക്ക്
ആ ഉപ്പാക്ക് എന്തെങ്കിലും വേണം നിർബന്ധാണ്
അപ്പങ്ങളും തിന്ന്ണ്ടാവുല്ലെ അതൊക്കെ
നമ്മളും കഴിക്കും മഗ്‌രിബ് നിസ്കേര്ച്ചിട്ട് ഓതി കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് വരും
പിന്നെ രാത്രി ഇങ്ങള് നാര്ത്തെ കട്ക്കൊ
രാത്രി പിന്നിം ഭക്ഷണം കഴിക്കണം
എപ്പഴാ കെടക്ക
ഞങ്ങള് കെടക്കുമ്പളേക്ക് ഇപ്പം ചെറിയ മോളും കൂടി ആയത് കൊണ്ട് ഒരുപാട് ലേറ്റാവും അല്ലെങ്കില് പത്ത് മണിയൊകാവുമ്പം കെടക്കും
ഏഹ് അല്ലാ ഇത് ഇങ്ങനെ ചായ കുട്ച്ചാ പറ്റൂലല്ലോ ശരിക്ക്
ആദ്യൊക്കെ എനിക്ക് ഇതൊക്കെ കൊർച്ച് എന്താ പറ ബുദ്ധിമുട്ടൊക്കേനി ഇപ്പതൊക്കെ ശീലായി ഇവടെ അയിന് എങ്ങനെ അറിയോ ഒര് ദിവസത്തത് ഞാൻ പറ്ഞ്ഞരാം ഞാനിവടെ വന്നേനേശെ എന്റെ വീട്ടില് ഇങ്ങനെന്നല്ലേ ഞമ്മള് രാവിലെ ചായ ഉച്ചക്കൊര് ചോറ് രാത്രി ചോറ് കഴിച്ചാ കഴിഞ്ഞ് നമ്മളെ ഭക്ഷണം കഴിഞ്ഞ്. വൈകുന്നേരത്തെ ചായ പോലും നോക്കലില്ല ഞങ്ങളൊന്നും
ആഹ്
ഇവടെ വന്നേരം നമ്മള് രാവിലെ ഒർങ്ങിയെണീച്ചിട്ട് അമ്മള് ഫ്രഷായി കഴ്ഞ്ഞ്ട്ട് ഒരു കട്ടൻ ചായയും ബേക്കറിയും കഴിക്കും അത് കഴിഞ്ഞ് ഒരു എ ട്ട് ഒമ്പത് ഒമ്പത് മണിയൊക്കാവുമ്പം നമ്മളെ എന്താ പത്തിരി ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവല്ലോ
ആഹ് അഹ് ഞമ്മള് നോർമലി ഞമ്മള് തിന്ന്ണ പോലെ
അത് ഇവിടെ പത്തിരിയല്ല പത്തലീന്ന് പറയും
ഏ പത്തല്ന്നറിയാ
ആ ഓട്ടുപത്തല് നമ്മളെ പത്തിരിയല്ല ഞമ്മൾ പച്ചരി പൊട്യോണ്ട്ണ്ടാക്ക്ണ പത്തിരില്ലേ അതെല്ല ഇവിടെ ഇണ്ടാവ
ഏഹ് അങ്ങനെക്ക്ണ്ട്ലെ
ആഹ് അപ്പൊ പത്തല് അത് കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോ ഇവടെ വീണ്ടും ഒര് ചായണ്ട്
ഇങ്ങള് ഫുള്ള് ചായ കുടിയാണ്
നമ്മള് എന്തെയ്ച്ചാല് ചെലപ്പം കൂടുതലും ഉപ്പ എന്തെങ്കിലും പൊറത്ത്ന്ന് വാങ്ങിക്കൊണ്ടോരും എന്ത പറയാ പൊരി കടിയോ അല്ലെങ്കില് പൊറോട്ടിം മീൻ പൊരിച്ചതും അല്ലെങ്കില് കേങ്ങ് എളക്കിയത് അങ്ങനൊക്കെ തൊടങ്ങീട്ട് എന്തെങ്കിലും ഇപ്പ കൊണ്ടുവരും കൂടുതലും അങ്ങനെ തന്നെ കൊണ്ടുവരാ പൊരിക്കടി എന്തെങ്കിലൊക്കെ ഞമ്മളെ പരിപ്പവട ഉള്ളിവട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പൊ കൊണ്ടു തരും ആ അ പന്ത്രണ്ട് മണിക്ക് അത് കുടിച്ചിട്ട് നമ്മള് പണിയൊക്കെ കഴിയോ അപ്ലൈ എല്ലാ പിയ കഴിട്ട് പന്ത്ര മണി ആക്പ അത് കുടിക്കും
പിന്നെ ചോറപ്പളാ
അതാണ് ചോറ് നമ്മൾ അത്രല്ല ഇതാവും അപ്പ നമ്മള് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുട്ട്യാ ള്ളതായിട്ടുള്ള പണികള ഉണ്ടാവും നമ്മളത്ണ്ടാവല്ലോ അപ്പം എനിക്കിപ്പ രണ്ട് കുട്ടികള ഉള്ളത്ോണ്ട് അവരെ കൊറെേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അപ്പം ചെറിയ മുള പൊളിപ്പിക്കാനുള്ളതും വളരെ ഡ്രസ്സ് ഇതിരുമ്പ അങ്ങനത്തെക്ക കുറച്ച്പണാലും ണ്ടാവും അല്ലാതെ വീട് ആ വീട്ടില് പണികളൊക്കെ കഴിട്ടാണ് ഇപ്പ പന്ത്രണ്ട് മണിക്ക് ചായ കുടിക്ക മറ്റതൊക്കെ കഴിഞ് മറ്റേതൊക്കെ കഴിഞ്ഞ് നമ്മള് കുളിച്ച് നിസ്കരിച്ച് കുറച്ച് കിടന്ന് ഒക്കെ ടൈ്പോൾ നമ്മള് ചോറ് കഴിക്കാൻ പോവൊള്ളൂ വെഷകൂല്ലോ അങ്ങനെ പന്ത്രണ്ട് മണി ചോദിച്ച നിങ്ങങ്ങനിന്തേം കുടിക്ക വെറ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക അതാണ് മെയിനയിട്ട് ഉള്ളത് പിന്നെ പറഞ്ഞല്ലോ നമ്മളൊക്കെന്ന് പറഞ്ഞ ഞാൻ എന്റെ വീട്ടില് ഉച്ചക്കൊരു ച ഇപ്പ രാവിലത്തെ ചായ അത് മഷ അങ്ങനെ എന്താ പറയാ നമുക്ക് പിന്നെ വിഷ്കുലാ നമ്മള അത്രയും കഴിച്ചച്ച് വയറങ്ങ് റെഡിയ ആാക്കി എടുത്തേക്കും ഇവിടെ അങ്ങനെ ഇല്ല കുറച്ച് കുറച്ച് കുറച്ച് കഴിക്കാം ഇവിടെ ഞാന ഇവിടെ എറെ കല്യാണം കഴിഞ്ഞു ട്ടിവിടെ വന്നപ്പം ഇവിടുത്തെ കറിയിന്റെ പാത്രം കൊണ്ട് ഞാൻ അന്തം വിട്ട് പഠിചോനെ ഇവിടെ ഇത്രയും പേരുണ്ടായിട്ട് ഇത്രയും ചെിയ പാത്രത്തിൽ കറിയോ എനിക്കന്ന ഒറ്റിക്കണല്ലോ ഈ കറയിന്ന് ആഹ് അതപ്പറത് അത് കുറച്ച് കുറച്ച് മതി ഇവിടെ കുറച്ച കഴിക്കുള്ളൂ കുറച്ച് കുറച്ച് അത്രേ കഴിക്കോ
ഇവിടെൊക്കെ കറിയാണ് ഇഷ്ടം പോലെ വാണ്ട
ആഹ്തന്നെ എന്റെ വീട്ടില് അതെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പ ഞൻ വിടെ വന്ന അപ്പം ഇവിടത്തെ കറീന്റെ പാത്രം കൊണ്ട് ഞാൻ ഷോക്ക ആായി പഠിചോനെ എത്രയും കുറച്ച് കറിയോ അപ്പൊ എന്താ ഒരു അഞ്ചാറ് പത്രത്ത് കറിയുണ്ട് ഒന്നല്ല പച്ചക്കറി വേറെ പിന്നെ മീന് മീൻ മത്തി ഉണ്ടെങ്കിൽ മത്തി വരട്ടിയത് വേറെ അല വരട്ടിയത് വേറെ അ ഒരു പിന്നെ ഇറച്ചിന്ന് ചിക്കൻ ഉണ്ടാവും ബീഫും ഉണ്ടാവും
ആഹ
എന്താ പറയാ ഭക്ഷണം കൊണ്ട് ഇണ്ടൊരു തങ്ങാപിഞ്ഞ
നിങ്ങ ഇങ്ങളെ വീട്ടിൽ പോയാല ഇങ്ങെനെ നിന്നോ
യ് ഞാൻ കഴക്കലോ ഞാന ഇവിടന്ന് ഞാനകാഴ്കൂല ഞാനിവിടെന്ന് കഴിക്കൽ കുറവാ ഞാനീ പന്ത്രണ്ടണ്ട് ദിവസ ആക്കാ എപ്പോഴെങ്കിലും ഭയങ്ക ഭയര ക്ഷീണം പിടിക്കുന്ന സമയമുണ്ട് എന്താ പറയാ നമ്മള് കുറേ ചെയ്തിട്ട് കുട്ടികളെ വേഗ ഇപ്പന്നേ തലേ മോൾക് ഏഴ് അമ്പത അവ സ്കൂള പോകണം ബസ് വരും
ആഹ
ടൈംകുമ്പോൾ ഞാ ഭങ്കര ഇരിച്ചുവിടാ ചെയ്യാ കാരണം രാവിലെ ഒരു കട്ടൻചായ വരരെെ കുടിക്കാണ്ടേ ഇവർക്കുള്ളത് ചെയ്യാ ചെയ്യാ ഇവൾക്ക് പിന്നെ ഉച്ചക്കത്തെ ചോറും കൊണ്ടണം പിന്നെ ഒരു സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിട്ട് കൊണ്ടുവരണം ആ അത് കൊടുക്കണം അപ്പം ഇവൾക്ക് കഴിക്കാനുള്ളത് ഉപ്പ കൊണ്ടത്തരുോ എന്തെങ്കിലും പുട്ടോ നെയപ്പത്തില് അങ്ങനെ എന്തെങ്കിലും കൊണ്ട തരും അല്ല പക്ഷെ അത് കഴിപ്പി ണം പിന്നെ ഓളെ കുളിപ്പിച്ചു കൊടുക്കണം ഡ്രസ്സ് മാറ്റിൊടുക്കണം അപ്പ്ളേക്കും ചെറിയ മുളനീച്ചിണ്ടാവും ഒരു വയസാണ്
ആഹ ഓളി നോക്കണം
ആഹ് ഓളെ നോക്ക പറഞ്ഞൽ ഓളെ കസേരമാടെ ഇരുത്തും പക്ഷെ ഓളെ എരുത്തുന്നുന്നത് ഇവള മാറ്റിിക്കൊടുക്കുന്ന കറക്റ്റ് ടൈമിനേക്കും ഒക്ക് ബാത്റൂം പോകണ്ടാവാ അപ്പൊ പമ്പീസിില് ആ പമ്പസില കഴിയും ചെയ്യും ഞാൻ ഇവളെ ഒരുക്കി ഇവ ബസ്സ്വെന്ന് ഇവിടെ പറഞ് വിടുമ്പോഴേെക് നമ്മളകെ ക്ഷീണം പിടിക്കും അന്നിരിക്കാമെന്ന് വിചാരിച്ചാ പറ്റൂല അപ്പേഴേക് മറ്റവളതെല്ലാം കഴിഞ്ഞില്ലേ അപ്പൊ ഓൾക് പോയിട്ട് പമ്പേസ- ഒക്കെ മാറ്റി മേല് കഴുകി അവളതെല്ലാം ചെയ്തു കൊടുത്ത് ഉൾക്ക് പാല് കൊടുത്ത് ഇവിടെക്കെയ കുറച്ച് ചേരം കിടന്നിട്ട് പിന്നെ എണീറ്റ് പോയിട്ട് കാട്ടഞ്ചായ കുടിക്കുള്ളൂ അപ്പൊ കട്ടൻ ചായക്കൊക്കെ നേരം വൈകുന്നോണ്ട്
ഇവിടെ ചായന്നെ കുടിക്കുല്ല ഞങ്ങളാരും
രാവിലെ കട്ടച്ചയാകുടിക്കൂലെ
ഒരു ലിമിറ്റ് ഉണ്ട് അതായത് ആ ഒരു ഗ്ലാസ് മാത്രം കിട്ടിയാൽ മതി
ആഹ അത്ര തന്നെ ഒരുകുപ്പിക്ലാസ്സിലെ അതെനിക്ക് ഭയങ്കര ചൂട് വേണം അങ്ങനെയൊന്നുമല്ല എന്താ പറ രാവിലെ നമ്മക്ക് - ഭയങ്കര ക്ഷീണവൂല്ലേ ഇവളാണെങ്കിൽ രാവിലെ എന്ന് പറഞ്ഞൽ രാത്രി എന്ന് പറഞ്ഞാൽ തീരെ ഉറങ്ങൂല ചേറിയ മോള് അ ഇടക്കിടെണീച്ച് കരയും അപ്പൊ നമുക്ക് എന്താ പറയാ ഒരു- തുടർച്ചയായിട്ടുള്ളരു ഉറക്കില്ലേ
ആ അത് ശരിയാണ്
നഷ്ടപ്പെടാ അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടെ എനീക്കുന്നണ്ട് രാവിലെ എനിക്ക് ഉറക്കൊന്നും ശരിയാകുല
അപ്പൊ നിങ്ങക്ക് ആ നിങ്ങക്ക് പിന്നെ ഉച്ചക്ക് കിടക്കാലോല്ലേ
ഉച്ചകിന്ന് കിടക്കാൻ പറ്റി ഇപ്പൊ ഞമ്മ പറഞ്ഞ ഒരു മാസം സായി ഉണ്ടാവും ഞാന് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഒരു രണ്ട് മണിക്കൂർ ഞാൻ ഉറങ്ങീട്ട് അപ്പൊ അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇങ്ങനെ വരു- ഇങ്ങനെ തുടങ്ങി തലവേദന ആവാ ഭയങ്കര ക്ഷീണാവാ
സാധാരണങ്ങൾക്ക് അങ്ങനെ ഉറങ്ങാൻ സമയം കിടട്ടില്ല
ഇല്ല ടൈമുട്ടല്ല ഇപ്പൊ നമ്മള് വീ- ത്ത്ട്ടെല്ലാ പണിയും കയ്യുമ്പളേക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മോളും കൂടി വന്നപ്പോ എന്താ പറയാ നമുക്ക് ടൈം ഒന്നും അങ്ങോട്ട്‌ റെഡി ആയി കിട്ടുന്നില്ല ഇവക്ക് ഫു ഭക്ഷണം കൊടുക്കണം അതിനിടയിൽ ഇവള് പാല് കുടുക്കാൻ കഴിഞ്ഞാൽ പാല് കുടിക്കാൻ വേണ്ടി പോണം ആഹാ ഭക്ഷണം കൊടുക്കാ എന്നാല് പെട്ടെന്ന് കഴിച്ചിട്ട് തീരമൊന്നുമില്ല
ആഹ്
കണം അപ്പൊ അതൊക്കെ നമ്മളെന്താ പറയാ കൊറെ ടൈം എടുക്കും പിന്നെ വീട്ടത്തെ പണി ബാക്കി ഉണ്ടാവല്ലോ മീൻ കറി വെക്കണം പച്ചക്കറി വെക്കണം ഉപ്പേരി ഉണ്ടാക്കണം പപ്പടം പൊരിക്കണം മീൻ പൊരിക്കണം ചോറിന് ഇതെല്ലാം ഇവിടെ അപ്പ നമ്മ ഞാനൊക്ക എന്റെ വീട്ടില് പറഞ്ഞാല് ഒരു പച്ചക്കറി എന്തങ്കിലോ ഒക്കെ നമ്മള് കഴിച്ചിട്ട് എണിറ്റ് പോകും
ആഹ് അവിടെ എല്ലാതും മണ്ടേരില്ലേ
മീൻ പൊരിച്ച വേണം പപ്പടം പൊരിച്ച വേണം ഉപ്പേരി വേണം
നമ്മുക്കൊക്കെ പിന്നെഒരു എന്തെങ്കിലും ഒരു മീനോ കോഴിയോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഒരു ഉപ്പേരിയോ അങ്ങനെ -
എനിക്ക് അങ്ങനെയും നിർബന്ധില്ല ഇനിപ്പ അഥവാ ഒ- ന്നും ഇല്ലെങ്കിൽ ഞാൻ ഉള്ളിമുളക് കൊണ്ടാക്കി ഞാൻ ചോറയിക്കും
ഇവിടെ എന്തായാലും മീനോ അങ്ങനെ എന്തെങ്കിലും മാണം ഇല്ലെങ്കി പിന്നെ ആരും ചോറ് തിന്നുല്ല ചോറ് ഫുള്ള് ബാക്കിയാക്കാൻ
ഇന്ന് പിന്നെ വേറെന്നും ഉണ്ടായി ഇന്ന് ഞാക്ക് രാവിലെ പിന്നെ ഉം അങ്ങനെ ചായ ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല മോൾക്ക് ഞാൻ പറഞ്ഞില്ലേ- ഉപ്പ കൊണ്ടുവരന്നേ അപ്പൊ ഉപ്പ കൊണ്ടുവന്നല് രണ്ട് കഷ്ണം പുട്ടുണ്ടായിരുന്നു അപ്പോ ഓള് എന്താ - ക്കി ഈ ഒരു കഷത്തിന്റെ പകുതി കഴിച്ചു അപ്പൊ അതിന്റെ ബാക്കി ഞാൻ കഴിച്ചോ- പിന്നെ ഒരു കഷ്ണംമാണ് അത് അവിടെ വെച്ചു അത് എല്ലാരും കഴിച്ചു പിന്നെ ഉച്ചക്ക് ചോറ് ചോറിന് ആശ്വാവാണി ഉണ്ടായില്ല ഉച്ചക്ക് ചോറ് നമ്മ അയൽവാസിന് കല്യാണം ഉണ്ടേന്ന് അടുത്ത് അപ്പൊ എല്ലാരും അങ്ങോട്ട് പോയി ഞാൻ പറഞ്ഞു ഞനായില്ല കുറച്ച് കിടക്കണംന്ന് പറഞ്ഞ് ഞാൻ പോയില്ല അപ്പൊ എനിക്കുള്ള ഭക്ഷണം ഓർഡർ ചെയ്ത് തന്നു അതുകൊണ്ട് ചോറ് വെക്കണ്ട പണികളില്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം ഉറങ്ങാൻ പറ്റി അല്ലെ നമുക്ക് ഉറക്കുഇല്ല ഒന്നുമല്ല
അന്ന് തിങ്കളാഴ്ചയല്ലേ ഇന്ന് കല്യാണ ഒക്കെ ഉണ്ടകുവോ
ഞാനും അത് ചോയിച്ചിണ്ട് എന്താ ഇന്ന് കല്യാണം അതും ഇസ്കൂള് തോറന്ന ടൈമ്
ആ ഇവിടിന്നൊരു എൻഗേജ്മെന്റ്ണ്ട് എന്റെ കസിന്റെ ഓള കസിന്റെണ് പറഞ്ഞു അപ്പൊ ഞാനും ഇതേപോലെ ചിന്തിച്ചു ന്ന് തിങ്കളാഴ്ച ഇല്ലേ പിന്ന ഇപ്പൊ എന്ത ഇന്ന് ഓല് പരിപാടി ഉണ്ടാക്കിയിരിക്കണ
ഞാനും പറഞ്ഞു അതും രണ്ടു മാസത്തെ വെക്കേഷൻ ഉണ്ടായിരുന്നു എന്നിട്ടുംഎന്തുകൊണ്ടായിരുന്നു തിങ്കളാഴ്ച കല്യാണം കഴിച്ച്
ആ എങ്ങിട്ട് ഇബലൊക്കെ സ്കൂളും മൊടക്കി പോയ് അല്ലെങ്കി തന്നെ ഓലുപ്പാക്കൊന്നും ഇഷ്ടല്ല സ്കൂള് മുടക്കണ അങ്ങനെ ഇങ്ങനെ ഒന്നും അയക്കൂല
ആ അ
എനിയിപ്പോ ഞങ്ങളൊക്കെ ലീവായാലും ഓളെന്തായാലും ക്ലാസ്ക്ക് പോവും ഓളറ്റയ്ക്കാണെങ്കിലും ഓള്പോം ഓളറിയും പെരെലിരുന്നാ സെരിയാവൂല അവിടെ ഇരുന്ന തൊയി ണ്ടാവൂല പോവാത്തേന് ചീത്തറയ്ന്ന്
ഹ ഹ
ഇനിപ്പോ ഞങ്ങള് ഞങ്ങള് നാലാളാണ് അങ്ങനെ ഞങ്ങള് മൂന്നാളില്ലെങ്കിലും ഓളൊറ്റക്ക് പോവും
ആ എങ്കിൽ ശരിയെന്നാ ഞാനിപ്പ വിളിക്കാം